ഹലോ
ആ ഇപ്പ കേൾക്ക്ന്നില്ലേ
ആ എനിക്ക് കേക്കാം
എന്തൊക്കെ ഇണ്ട് സുഖാണോ
പിന്നെ എന്തെല്ലാ സുഖാണോ
ആ ആഹ് സുഖം ഇൻക്ക് നാല് കുട്ടികളാണ് മൂന്ന് കുട്ടികളെ സ്കൂൾല് വിട്ടു ഇപ്പോ അങ്ങനെ ഫ്രീ ആയതാണ് ചെറിയ കുട്ടി ഇണ്ട് രണ്ടു മാസായെ
ഓ അപ്പൊ അയിനെ നോക്കി ഇരിക്ക്യായിരിക്കു ലെ
രാവിലെ നല്ല മഴയായിരുന്നു അവടെ മഴ ഇണ്ടോ
ഇവടെ ഇന്ന് നല്ല വെയിലാണ് ഇന്ന് മഴ പെയ്
ആഹ് എപ്പം ഇപ്പോ നിന്ന്ട്ട്ണ്ട് ഇവടെ തോടും പാട ഒക്കെ നെറഞ്ഞ് വെള്ളം നെറഞ്ഞിട്ടുണ്ടേ
ഓഹ അയ് ശരി ഓഹ അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കൂലല്ലേ
ആഹ്
ഹലോ ആഹ് ഹലോ
കേൾക്കുന്നില്ലാ
എനിക്ക് കേക്കുന്നുണ്ടല്ലോ
ആഹ് ഇങ്ങോട്ട് എന്തോ സ്റ്റക്കാവുന്നുണ്ട് ആഹ് ആഹ്
ചെലപ്പോ റേഞ്ചിന്റെ ആയിരിക്കും
ഉം
ഉം മഴ അവിടെ പെയ്യുന്നുണ്ടല്ലോ അതെര്ക്കും ഉം.
തോട്ടില് മീനൊക്കെ പിടിക്കാൻ പോവല്ണ്ട് മോന് കൊറെ കുട്ടിയാള് വെരും.
ഓഹ അയ് ശരി
എന്നിട്ട് പൊരിച്ച്കഴിക്കും മീനിനെ ചിലെര് വളർത്തും.
ഓഹ് അങ്ങെനെ. ! !
ഉം പാടെത്ത് വള്ളണ്ടാവുമ്പോ കളിക്കാൻ വെരും ഫുട്ബോള് വെല്ല്യ, വെല്ല്യ ആൾക്കാര് ആഹ ഇപ്പ ഇന്നലെ ചെറിയെ കുട്ടിയാളാര്ന്നു കളിച്ചിര്ന്ന്. വെർതെ ഒര് രെസം പണ്ടെത്തെ ഓർമകൾ.
അഹ് അങ്ങനെ ഇങ്ങള് കളിക്കാറുണ്ടേന്നു. ആഹ് ചെറുപ്പത്തില് കളിക്കാറുണ്ടോ അങ്ങെനെഇങ്ങെള്?
ഇല്ല ഞാൻ ഗൾഫിലേർന്നു.
ഓഹ് അത് സെരി ആഹ അപ്പൊ കൊറെ മിസ്സായിറ്റുണ്ടാവല്ലെ അതുപോലെ
ഉം ആഹ് ഇവരിങ്ങെനെ പറയുമ്പഴാണ് അങ്ങൻത്തെ കളികളൊക്കെ ഇണ്ട്ന്ന്ള്ളത് അറിയ. ഗോട്ടിയൊക്കെ വെച്ച് കളിച്ചിരുന്നു അങ്ങെനെയൊക്കെ പറയും.
അഹ് ശെരി അപ്പൊ ചെറുപ്പത്തില് അവിടെയാര്ന്നു.
ആഹ് ചെറുപ്പത്തില് സിക്സ്ത് വെരെ അവിടെര്ന്നു.
ആഹ്, ആഹ, ആഹ അത് കഴിഞ്ഞഞങ്ങ് വന്നെ
പിന്നെന്താ സ്പെഷ്യലൊക്കെ ഇണ്ടാക്കാൻ അറിയോ ഫുഡ്?
സ്പെഷ്യല്ന്ന് പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നുല്ല ആഹ ഞാനി ഇപ്പൊ ഓഫീസിലാണെ
അഹ്, ആഹ വർക്കെയ്യ്ണ്ട്?
ആഹ് ഇണ്ട്ണ്ട്.
ഉം ! !
വീട്ടില് എന്തെങ്കിലും ഇണ്ടാവുര ഏഹ ഇന്ന്പ്പ എനിക്ക് കൊടുത്തയച്ചത് കറിബീഫ് കറിയെര്ന്നു.
ആഹ്
ഇന്നെലെ ഇണ്ടാക്കിയതാണ് അപ്പൊ അതിന്റെ എനിക്ക് കൊട്ത്തയിച്ചിട്ട്ണ്ട്.
ആഹ ന്നീയെന്നെ ഇണ്ടാക്കോ?
ഞാൻ ഇണ്ടാക്കൂല ആഹ മമ്മീംപപ്പീ കൂടിം പാചകം മൊത്തം.
ഉം
ഉം
ഉം കൊച്ച് ഇതാണല്ലോലെ?
ഓഹ്
അല്ല അപ്പൊ സുഖാണല്ലോല്ലേ പറയാ ഹെല്പ് ചെയ്യാൻ ആൾക്കാര്ണ്ടല്ലോ?
ആഹ് സഹായിച്ച് കൊട്ക്കു ഉള്ളിമുറിക്കാ അങ്ങനെക്കോ സഹായി-
ആഹ്
അഹ് വെറുതെ ഇരിക്കാൻ സമ്മയ്ക്കൂല എന്തേലൊക്കെ ചെയ്യാൻപറിം.
ഉം
ഉം
പിന്നെന്താ വായിക്കാൻ ഇഷ്ട്ടാണോ ബുക്ക്സൊക്കെ
ആഹ് ബുക്സ് ആധ്യെക്കെ വായിക്കാലൊക്കെണ്ട് ലൈബ്രറില് ഒക്കെ പോയിട്ട് വായിക്കാലൊക്കെഇണ്ട്. പിന്നെഇപ്പൊ പണിയായപ്പോ പിന്നെ അയ്നൊന്നും സമയംകിട്ടെല് ല്ല. പിന്നെ സമയം കിട്ടുമ്പോക്കെ വായിക്കാൻ ഇഷ്ട്ടോണ് കഥയെല്ലം വായിക്കാ അങ്ങനൊക്കെ ഇഷ് ട്ടാണ് നോവെല്.
പൊതുവേ വായിക്കാന് ഇൻട്രസ്റ്റ് കൊറവാണ് കൊറേ ട്ടയ്മ് ഇട്ത്ത് ഇര്ക്കണ്ടേ
ആഹ് ആഹ് ആഹ് ഇപ്പൊ പിന്നെ ഫോണിലാണ് മൊത്തം ഫോണെന്നെണ് അത് കുറച്ച് കുറയ്ക്കാനുള്ള പ്ലാനിലാണ് ഞാ
ആഹ് ഇവടെ കുട്ടികളൊക്കെ ഫോണിലാണ് അതാണ് പണി അവരെ കയ്യിൽന്ന് വാങ്ങാൻ പറ്റൂല കരയും ആ അപ്പൊ നമ്മള് കൊടുക്കും ആ
ലാണല്ലോ
ആ ചെറ്യ ചെർതാവ്ബോളോക്കെ ഇവരാ ഫോണ് കണ്ടിട്ടാണ് ഭക്ഷണം കയ് പ്പ ഞാവാങ്ങി വെക്കും ഇപ്പൊ ഞാൻ സ്വഭാവം മാറ്റി ഇഞ്ഞ് വളർന്ന് വര്ന്നോരു കുട്ടിണ്ടല്ലോ ഞ്ഞിപ്പോ കണക്കാ ഉം
പക്ഷെ ഇതിപ്പോ ഒരു ഇന്താന്നല്ലേ എന്റെ ചേച്ചി അങ്ങനെര്ന്നു ആദ്യം വാത് ഫോണ് കൊടുക്കാതെ ദാക്കാ പക്ഷെ ഇവൻ കഴിക്കൂല അപ്പൊ അതോണ്ട് ഫോണ്
ഞാനൊക്കെ ആദ്യേ പ്ലാൻ ചെയ്താണ് ഞാ എന്റെ കുട്ട്യാൾക്ക് ഫോൺ കൊടുക്ക് ഒരു രക്ഷീല്ല ഞമ്മക്ക് പിന്നെ തോന്നും കുട്ട്യാള് എങ്ങനെങ്കിലും കയ്ച്ചാ മതി കണ്ടാലും വാണ്ടില
ആ അങ്ങനെ ഇതാണ് ടി വി ആയിരിക്കുന്നത് ഓ
ആ ഒരു പ്രായം വരെ കൊടുക്കുള്ളൂ പിന്നെ കോറച്ച് വൽതായി കയ്ഞ്ഞാ അവര് സ്വന്തായിട്ട്
ആണെങ്കിലും കൊണ്ടോവുന്നത് ആണല്ലോ
ആ മൂത്ത കുട്ടികൾക്ക് പിന്നെ അലാറം വെച്ചിട്ടൊക്കെ കൊടുക്കുള്ളൂ
ആണല്ലേ ആ അത് നല്ലൊരു ഇതാട്ടോ പഠിക്കണ ടൈമ് ഒയ് വാക്കീട്ടോക്കെ
ഫിഫ്റ്റീൻ മിനിറ്റ്സ് അങ്ങനെ അലാറാം വെക്കും എന്റെ ഫോണ് ഞാനിങ്ങന കൊടു ലല്ലോ കേട്ടത്തിയാലോന്ന് കര്തിട്ട് ഹസ്ബൻഡ് കൊടുക്കും
ഔ അയ് ശേരി
ഉ ഹസ്ബൻഡ് എ രാവിലെ പോയിട്ട് ആഹ രാത്രി രാത് ത്രി വരുള്ളൂ പിന്നെ അവരെ കാത്തിരിക്കും കുട്ട്യാളും
ഹേ ഹേ
അവർക്ക് ഒരുപാട് വർക്സ്ണ്ടാവും ഹോം വർക്സും ഒക്കെ ചെയ്യാണ്ടാവും അപ്പ അതൊക്കെ ചെയ്തിട്ട് അ ചെയ്ത് കയ്ഞ്ഞാലേ കൊടുക്കാവുന്ന് പറഞ്ഞിട്ടുണ്ട് ആഹ് അപ്പൊ ഓല് വേം ചെയ്യും അതൊക്കെ
അതുകൊണ്ടാ അത് നല്ലൊരു കാര്യമാണ് അത് കിട്ടും എന്നുള്ളതില് പക്ഷെ നിങ്ങൾക്ക് ഫോൺ കിട്ടുണ്ടാവുന്നല്ലേ അവരുടെ കസ്റ്റഡിലായിരിക്കും പിന്നെ
ആഹ് എൻന്റെ ഫോണ് അങ്ങനെ കൊടുക്കല് ഇല്ല കേട് വരുത്തിയാലും സ്കൂൾ ഗ്രൂപ്പ്സ് ഒക്കെ ഉള്ളതല്ലേ
ആഹ് ശരിയ
അതോട് പേടിയാ പിന്നെ ഇവിടെപ്പൊ ചേച്ചി വന്ന ട്ടുണ്ട് പണി ആഹ് ഫുഡൊക്കെ ഞൻ ഉണ്ടാക്കി
ആഹ് ആഹ് ആഹ്
അടിച്ചു വാരി തുടക്കാനും പാത്രം കഴുകാനും അങ്ങനെ ചേച്ചി വരും ഉ അവിടെ ആളുണ്ടോ പണിക്ക്
ഇല്ലല്ല വീട്ടില് മമ്മിന്നെ ചെയ്യും പിന്നെ ലീവുള്ള ദിവസം ഞാനും
ആഹ് അങ്ങനെ കോഴി ആട് അങ്ങനൊക്കെ ഉണ്ടോ വളർത്തല്
ഇല്ല ഇല്ല ഇല്ല ഞങ്ങക്ക് സ്ഥലം കുറവാണ് അപ്പയ്ക്ക് ആഗ്രഹണ്ട് ഇങ്ങനെ കോഴീനെയൊക്കെ വളർത്തണം എന്നൊക്കെ പക്ഷെ സ്ഥലം ല്ല
ആഹ് ഇവടെ എന്റെ ഉമ്മാക്ക് ഇഷ്ട എന്റെ ഉമ്മാക്ക് ഇഷ്ടാണ് പക്ഷെ ഒരു പ്രാവശ്യം വാങ്ങി നോക്കുമ്പോ സിറ്റ് ഔട്ടിലൊക്കെ അപ്പി ഇട്ട്
ആഹ് അതാണ് എനിക്ക് എന്തോരുഒരു മണം ആയി രിക്കൂ
ആഹ് അപ്പ പിന്നെ ഒഴിവാക്കി വേണ്ട ചിപ്പക്ക് തീരെ ഇഷ്ടല്ല
ആഹ് അതിന് ഞാനിവടെ പറഞ് ഇവടെ വാങ്ങാണെങ്കി മയി ഞാൻ കോരൊന്നു ഇല്ലാന്ന് പറഞ്ഞു അന്ന്പ്പോ പിന്നെ ഓര് എന്റെ ഒരു പ്രതീഷ്ച്ചു ഞാൻ കോരുന്ന്യാ വിചാരിച്ചിട്ടാവാങ്ങാൻ തൊടങ്ങിയെ ഞാൻ പറഞ്ഞു ഞാനങ്ങോട് വരില്ലന്ന് പറഞ്ഞു അതോണ്ട് പിന്നെ സ്ഥലൊക്കെ ഉണ്ടെങ്കില് മേണ്ടില്ല
ആഹ് ഇവടെ തൊട്ടടുത്ത വീട്ടിലൊക്കെ ഇണ്ട് ഞങ്ങള് കാണാം പോവും കോഴി ആട് താറാവ് ഒക്കെ ഇണ്ട് നല്ല രസാണ് ഉം ഞാനും കുട്ടേളൊ ക്കെ കാണാം പോവും
ആഹ് ഞങ്ങളെ വീടിന്റെ ഞങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ സ്ഥലം കൊറവ്ള്ള വീടുകളെന്നെണ് ള്ളൂ ആഹ് പശേ കൊറച്ചങ്ങോട്ടേക്കൊ ക്കെ നല്ല സ്ഥലള്ള വീടൊക്കെണ് ഞങ്ങള് ഡ്രസ്സ് അടിക്കാ കൊട്ക്ക്ണെ അവിടൊക്കെ അങ്ങനെള്ള വീടുകളാ അപ്പൊ അവിടൊക്കെ ഇങ്ങനെ ഇണ്ടവും
ഉം നല്ല രസാണ് കാണാനൊ ക്കെ പഷേ അമ്മള് വളർത്തുമ്പഴാണ് അതിന്റെ ബുദ്ധിമുട്ട് അറിയൊള്ളൂ
അയ് ശരി ആഹ് ആ ഹ് വീട്ടിലേക്ക് കേറുമ്പോ തന്നെ ഒരു ഒരുതരം സ്മെല്ല്ണ്ടാവും ഇങ്ങനൊക്കെ കോഴീം ആഹ്അപ്പൊ അന്നപ്പളാണ് എനിക്കയ്യോ വേണ്ട അല്ലാ ണ്ട ങ്ങനെ തീറ്റ് കൊടു ക്കുന്നൊക്കെ കാണുമ്പോ നല്ല രസോണ്ട്.
ആഹ് കാണ അതാ പറഞ് കാണാ രസ
അത് ഇഹ് നായ്ക്കളതും അങ്ങൻതന്നെ നായിള്ള വീട്ടിലേക്കും കേറുമ്പോ ഒരു മണണ്ടാവും
ഉം.
ഉം.
ഇവടെ സ്വന്തം കുട്ട്യോളെ നോക്കാനന്നെ ടൈമില്ല പിന്നെ ആവർ ക്കെന്നെ ഫുഡ് കൊടുക്കതാക്ക പിന്നെ സമയം പോണതേ അറിയില്ല വീട്ടില് നാല് കുട്ടളായോണ്ട് ആഹ് അവരെ നോക്കാ തന്നെ ഇഷ്ടം പോല ടൈമാണം രാവിലെ നല്ല തെരക്കാണ്. അവർക് ഫുഡാക്കി കൊടുക്കലും സ്കൂളിക്ക് വിടലും. ഹസ്ബൻ്റ്ന് ഓഫീസിക്ക് പോവലും. എങ്ങനെ?
ട്വിൻസൊന്നും അല്ല അല്ലാണ്ടന്നെല്ലേ ആഹ് ആഹ് ആഹ് ആഹ്. ആയ് ശരി ആഹ്.
അങ്ങനെ ആഹ് ടൈമിലല്ല തെര്ക്കാണ്.
ബഹളോയി.
ആഹ് നല്ല ഒച്ചിം ബഹള ഇന്റെ കുട്ടിയാൾക്ക് പ്ര ത്യേയിച്ച് കൊർച്ച് സൗണ്ട് കൂടുതലാണ് നല്ല ഹെൽപ് പിയ്യൂട്ടവര് തോരടാനും. ഫുഡ്ണ്ടാക്കാനൊക്കെ അല്ലം ഹെൽപ്യ്യും ഉം ഹെൽപ്ത് ഹെ ഇട്ട അങ്ങനെല്ലം പടിഞ്ക്ക്ണ് കൊറേ ഒക്കെ പഠിഞ്ഞു.
ആഹ് അത് നല്ലതാട്ടോ കുട്ടിയാളെ ചെറുപ്പത്തിലെങ്ങനൊക്കെ പഠിപ്പിക്കുന്ന
ഉം.
ഞാനും അങ്ങനെ എന്റെ അനിയനോട് പറയും സ്വന്തം പ്ലേറ്റ് കെയ്കിയെക്കണംന്നൊക്കെ പറിം.
ഞാ
എന്റെ മ മമ്മി പക്ഷേ ഭയങ്കര ഇതാണ് മമ്മി പറ അയ്യോ ചെറ്തല്ലേ. ആഹ് എന്താ പറയാ ആൺകുട്ടിയല്ലെ ഞാചെ ആഹ് പക്ഷേ മമ്മീന്റെ കണ്ണില്. ഇപ്പഴും കുഞ്ഞുവാവയാണല്ലോ അപ്പൊ ഞാൻ അടിണ്ടാ പ്പൊ ഞാപറിം ഇങ്ങനൊന്നൊല്ലല്ലോ ഞാൻ ചെറ്പ്പത്തില് അന്നെ കൊണ്ട് സ്വന്തം പ്ലേറ്റൊക്കെ കെയ്കിപ്പിക്കലല്ലേ. അതൊണ്ട് ഓനെ അങ്ങനെ ചെയ്യണം എന്നൊക്ക പർഞ്ഞ് ഞാൻ അടി ഇണ്ടാക്കും
ആഹ് ഇവടെ സിക്സ്ത്തിലെ ത്തിയേ ഇന്റെ മോന് പ്ലൈറ്റൊക്കെ കെഴുകും. ഓനിഷ്ടാണ് ഞാൻ ഓൻ ഇങ്ങട്ട് ചോദിക്കും ഉം കെഴ്കട്ടെ പ്ലേറ്റ്
ആഹ് ഇതിങ്ങനെ പമ്മി ഇങ്ങനെ പൊന്നാരിച്ചോണ്ടേ അവനും അവനും ഉം അപ്പൊ മമ്മിണ്ടാവും ഇപ്പൊ മമ്മിന്റെ കൈ കൊടുക്കും ഞാന് ഇണ്ടാവുമ്പോ തൊടങ്ങി നേരത്തെ ഓൻ തന്നെ കൈകും ഉം അപ്പ അങ്ങനെക്കെ
ഇവിടെ പിന്നെ ചെറിയ കുട്ടി യു കെ ജിയിലാണ് മൂന്നാമത്തെ കുട്ടി അപ്പൊ അവൾക്ക് വരക്കാനുള്ളതും എല്ലാതും ഇവൻ ചെയ്ത് കൊടുക്കും മൂത്ത മോന് എ ഫോറില് ആ അവന് ഭയങ്കര ഇന്ട്രസ്റ്റ് ആണ് ചെയ്ത് കൊടുക്കാനെയ്
ഓഹ് വൈ ശെരി
ചെറിയ കുട്ടിനെ ഇട്ത്ത് നടക്കും അവനി നല്ലോ നോക്കും അങ്ങനെ
അവര് തമ്മില് നല്ല ഡിഫറൻസ് ഉണ്ടാവുംല്ലേ ചെറുതും മൂത്തതായിട്ട് എത്ര വയസ് ഡിഫെറെൻസ്ണ്ടോ മൂത്ത
മൂത്ത മോന്
ആഹ്
ചെറ്തിന് രണ്ട് മാസായിട്ടൊള്ളു
ഓഹ് അത് ശെരി അപ്പൊ നല്ല ഇതുണ്ടാവും ആഹ് ഞാന് നാലാം ക്ലാസ് പഠിക്കുമ്പഴാ അനിയൻ ഉണ്ടാവ്ന്നത്
ആഹ്
അതോണ്ട് ഞാനും ഇങ്ങനെ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ട്ടേ വൽതായപ്പം നമ്മൾ ഫുള്ള് അടി വൽതാകുമ്പം ഫുള്ള് അടി മമ്മി പറഞ് നീയിനി ഒന്നും പറയാൻ പറ്റില്ല ആദ്യേ പറ്ഞ്ഞിലേ നിന്നോട് ഇങ്ങനെയൊക്കെയിരിക്കും കുര് തകേട് അപ്പം വേണ്ട ഇജ് വാവനെ വേണം വാവനെ വേണം ന്ന് പറഞ്ഞ ല്ലേന്ന്
ആഹ് ആഹ് എന്നാ ശരി ട്ടോ